ഹലോ കേക്കിണില്ല്യേ
ആഹ് കേക്കുന്നുണ്ട് നല്ല ദോശാണ ദോശാണോ നല്ല സൗണ്ട് ഉണ്ടല്ലോ.
ഇന്ന് കുറച്ചാറോ ഇന്ന് കൊറച്ച നേരം വൈകി പോയി ഇന്നെ പരിപാടി ഇന്ന് കൂടെ തന്നെ ചെറിയാള് എണീച്ചു വന്നു അന്നേരം പിന്നെ ആകെ തകിടം മറിഞ്ഞു പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയി
ഏഹ്
എത്രായിയിണ് ചെറയാക്ക്
ഒന്നര വയസ്സ്
ആണോ ഹാ അപ്പൊ കൊർച്ച് പാട്ടിന്റെ സമയേകാരം
ആഹ് കൊറച്ചെങ്കിലും ഈ രാധാന്ന് പറ്ഞ്ഞാ കൊറച്ചൊരു കീർക്കുട്ക്കെന്നയാണ് നമുക്ക് സ്കൂളും മദ്രസ ഉള്ള കുട്ടികളും ഓരോ ബഹളവും ഒക്കെ പാട അതിൻ്റെ ഇടയിലെ പാട്ടും സംഗീതവും പത്തിരിക്ക് വേണ്ടി കറിയൊക്ക വെച്ച് പ്ലാനൊക്കെ മാറിട്ട് നല്ല
ആഹ് ആഹ സ്കൂളിൽ പോണവനൊക്കെ ഉണ്ടാവൂലല്ലേ
ഓ ന അഞ്ചാള് പോണംതണ ഒരാള് മാത്രമാണ് കുഞ്ഞള്ളൂ
ആഹ് ഇങ്ട്ട് ടൈമുണ്ടങ്ങക്ക്
അങ്ങന ടൈം ഉണ്ടാക്കന്നെ
എഹേ
ഞ്ഞങ്ങളോടെക്കള്ള യുദ്ധതാ പിന്നെ തണു ഏ മദ്രസ്‌ പോയി
പോയോ ഏ
ഓ ആറുമണിക്ക് പോയി ആഹ് ഇപ്പ വരുഞ്ഞിപ്പോ ഇപ്പ വരും
ആഹ് ആഹ എത്ര വല്ല്യാൾക്ക് എത്രായി ഹലോ ഹലോ ഹലോ ഹലോ ലോ ഹലോ
പത്ത് എ